ആ
ആ കേൾക്കണില്ലേ
ആ കേക്ക്ണ്ടല്ലോ എന്താ വർത്താനൊക്കെ
ഒക്കെ സുഖായിട്ട് പോണു
ആ പിന്നെ വൈകുന്നേരത്തെ ചായപരിപാട്യൊക്കെ കഴിഞ്ഞൊ
ഓ ചായ കുടിച്ചു
ഉം പിന്നെന്താ നാളെ നോ നാളെ നോമ്പ്ക്കെല്ലേ
ആ നോമ്പ് നോൽക്കണം
എന്തായി പെൽ ച്ചെക്കേക്ക്ള്ളഒക്കെ ഉണ്ടാ
പേൽച്ചേക്ക്ന്താ പിന്നെ പുട്ട് ഇണ്ടാക്കാറ്ഞ്ഞു ചുടോട്കാനെ ആ അഹ് അത പ്പണ്ട് ഇണ്ടാക്കചിയ്യ മാവ് അപ്പം കടക്കുമ്പോ ആട്ടിയെച്ച്ട്ട് ഫ്രഡ്ജ് വെക്കണം കൊഴ്ച്ചാണ്ട്
ഓ
ഇവടെ ചോറ് കയ്യൂലല്ലാതെ ആ നോമ്പ്ന്
ആ
നമ്മ നമ്മൾ മറ്റേ നോമ്പിനൊക്കെ പിന്നെ നമ്മള് ഇങ്ങനെ ശീണാവും
ഏഹ് എല്ലാരും ഉണ്ടോ നോമ്പോൽക്കാന്
ഇന്നാ മറ്റേ മോനെകൊണ്ടാക്കിനീ
ആഹ് ആ അഹ്ശേരി കൈയിന് സുഖാവാതന്നെ പോയോ
അഹ് പിന്നെ നാളെ ലീവ് ല്ല നാളെ ഇങ്ങട്ട് കൊണ്ട് രാ പറ്ഞ്ഞാണ്ട് ഇങ്ങനെ തിര്മ്പലൊക്കെ തിരുമ്പിയൊക്കാണ്ട് കൊണ്ടോവാ ആ ഇണ്ട്
ആ ആ ആ ആഹ് കൈയ്യിന് സുഖല്ലാത്തോണ്ട അവനൊന്നും കഴി ലല്ലോല്ലേ
കയ്യൂലാ അവന് വെറ്തെ ക്ലാസ് കളയണ്ടല്ലോ പറഞ്ഞാണ്ടേയ്
ആ
കാലിന് പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ഓന് മടിണ്ടായന്‌ പോവാനൊക്കെ
ഉം അയ്‌ന് ബുദ്ധിമുട്ട്ണ്ടാവും
ആ അഹ്ങ്ങനെ പ്ലാസ്റ്ററ് നല്ല കനല്ലേ ഇണ്ട് കൗത്ത് കടയാണ് ആ പിന്ന ആ ഡ്രസ്സൊക്കെ മറ്റേയിട്ട് ഇങ്ങനെ നിക്ക്ണ്ട് അപ്പോര് ബുദ്ധിമുട്ട്ണ്ടായിനി പിന്നെ വെറ്തെവടെ കാസ് കട്ടാക്കണ്ടല്ലോ പറഞ്ഞ് പർഞ്ഞായ്ച്ച് അതന്നെ അപ്പന്ന് നാളെ ഓനെ കൊണ്ടെരണം അന്നിട്ട്
ഉം
ങ്ങക്കെന്താ പേൽച്ചേക്ക് നോമ്പ്തോറക്ക് എന്താ ദോ ഞങ്ങള് എന്തേ ദോശ അങ്ങൻത്തൊക്കെ ഇണ്ടാ ക്കല് അല്ല എവ്ട്ന്ന് പറഞ്ഞ്ട്ടേനീ ഇന്ന് പറഞ്ഞാല്നീ പുട്ട്ണ്ടാക്ക പിന്നെ ചക്രങ്ങ് കൊണ്ടാന്നിന്നു അത് പീങ്ങാർനതെന്നു
ഔ അത്ഒന്നും അത് തിന്നാൻ കയ്യൂല ആ നേരത്ത് എന്തെങ്കിലും ഒര് സാനള്ളത് തിന്നാൻ കയ്യൊള്ളൂ ചെറിയ എന്തെങ്കിലും
ചക്രങ്ങും പുട്ടും ഇൻക്ക്‌ ആന് മതിയാർന്നുക്കെട്ടെനെ
ഏഹ്ഹ്
ഒന്ന് രണ്ടെണ്ണം പുയ്ങ്ങിയാ മതീ പർഞ്ഞുന്നോട്
അഹ് ശെരി ആ രാസൊക്കെണ്ടാവും ചൂടോട്ക്ക ആവുമ്പളെ ഒറക്കത്തിന്ന് നീച്ചാണ്ടൊവോക്കെ തിന്നണെങ്കി കൊറച്ച്
ആഹ അല്ലാ ചൂട് വാ ണ്ടെരും അഹ്‌ല്ലേ അപ്പ ഇണ്ടാക്കേണ്ടരൂല്ലേ ഇൻക്കാറില്ല ആവേര്ക്കും എണീക്കും എണിക്കായിരിക്കും
അയ്നൊക്കെ എന്താ അറിയോ നേരത്തെ എണീ ക്കണം അല്ല ഞാ ആകെ കുടുങ്ങും ഒ വൈകുന്നേരം ൻ അല്ല രാത്രി ണ്ടായി ക്കു സെന്നെ പിന്നെ നേരം വൈകിയാലും വേഗം ഒന്ന്
ചെലെ സമയത്ത് അങ്ങനെയൊക്കെ ആവണ്ട് വെള്ളം ചായൊക്കെ തളക്കാൻ ടൈമ ഉണ്ടാവൂല്ല ഉം ഒന്നും മാണ്ടിരൂല പിന്നെ മറ്റവർക്ക് ചെറിയൊക്കെ ഒക്കെ സ്കൂൾണ്ട് മറ്റന്നാളെ ഒഴിവുള്ളു അവിടെ ഒക്കെ ഇല്ലെ ആഎന്റെ ചെറുത് പറഞ്ഞു ആ ചെറുത് പറഞ്ഞു ഞാൻ നോമ്പോല്ക്കാൻ, ണ്ട് ഉസ്താദ് പറഞ്ഞണ് എന്നൊക്കെ പെരലാണെങ്കി നോല് പിടിച്ചേനി അതിനിപ്പോൾ സ്കൂളിൽണ്ട് അതിനും കഴിയൂല
ഉം അതൊന്നും നോൽക്കാൻ ആയില്ലല്ലോ
അയിന് ആ അത് തിന്നേണ്ടല്ലോ അപ്പൊ കുസു ഇതാണ് ഇഷ്ടാണ് ഞാൻ മടിയ ഞാൻ തോമ്പോറ്റ് സ്കൂൾ പോകന്നൊക്കെ പറഞ്ഞു ന്നാ തിന്നണ്ടല്ലോ
പിന്നെ ടീച്ചർ ഇങ്ങോട്ട് വിളിച്ചു ഫോൺ വരും കൊണ്ടയിക്കോളിയോ പറഞ്ഞണ്ട് ഉ
അട്മിറ്റ് ആക്കാണ്ടേരും ഗുൾക്കോസ് കയറ്റി
ആ അതന്നെ ഉം
ഇപ്പൊ ഞ് മറ്റന്നാള് വെള്ളിയാഴ്ചയോണ്ട് ഏതായാലും നോൽക്ക നോല്പ്പിക്ക സ്കൂളിൽ നിന്ന്
ആഹ് ആ
ഉം
അത് ശരി ഉം മോഹറാം പത്തിന് ഒഴിവുള്ളത് പകരം ശനിയാഴ്ച എടുക്കും ണ്ടന്ന് പറഞ്ഞേട്ടിനി
ഏ അങ്ങനെയുണ്ടോ ആ അന്ഇബൽക്കന നാളെ ഒഴിവ് ഫ്രീയുള്ള ദിവസ വെള്ളിയാഴ്ച
ആഹ
ഇവലെ സ്കൂളിനൊക്കെ വെള്ളി ഒഴിവ ആ കൊയപ്പണ്ടാവൂല ഉ ആ ഒഴിവുള്ള സാധാ കൊല്ലത്തില് ഒരു ലീവ് ഉണ്ടാവലുണ്ടായിരുന്നു വേറെന്നുല്ല ഹലോ ആഹ എന്താ കേൾക്കാനയോ അതിന്റെടയിൽ ആ ഇങ്ങട്ട് കേക്കണ്ടല്ലോ അങ്ങട്ട് കേക്കണില്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട് പറഞ്ഞോ
ആ ആഹ് മോളെ ചെറുത് കരയുണ്ടോ ആ അംഗ അംഗനവാടി പോയല്ലപ്പം
ഉം അംഗനവാടിയിലൊക്കെ പോവലുണ്ട്
ഉം കൊഴപ്പണ്ടോ ഉം ഉം
കൊഴപ്പം തന്നെയാണ് എന്നാലും പിന്നെ പോവണ്ട് പ്രശ്നല്ലാതെ അങ്ങനെ ചെറിയ നോലോളിയൊക്കെ ഉണ്ട് അയിന്നെ കാണുമ്പോരൂ നോളോളിയാ
ആഹ
അവിടെ എത്തിയാൽ കൊണ്ടുവരാൻ ചെല്ലുമ്പോൊക്കെ എന്നെ കാണുമ്പോ സന്തോഷത്തിന്റെള്ള നളോളിണ്ടാവും
കാണുമ്പോൾ സങ്കടംപ്പെട്ട
ആ അതുവരെ കാണാതെ നിന്നാണ്ടേ പോകുമ്പോ വല്ല പ്രശ്നംന്നില്ല അങ്ങനെ ഉമ്മ എപ്പഴാ വ വരാ സമയയാൽ വരോ ഇമ്മയോടെ നൽക്കല എന്നൊക്കെ ചോയിക്കും ഞാൻ പരക്കക്ക് വണ്ടന്ന് പറ പറലില്ലല്ല ആ അവിടെ നിക്കക്കല്ലന്നൊക്കെ പറയല
ആഹ ശരി
ആ ഓൾക്ക അങ്ങെ കാണാതെ നിക്കലില്ല അതായിട്ട് നിക്കല്ലേ
ത്ര ആയിട്ടുള്ളൂ ഇപ്പ മൂന്ന് വയസല്ല ആയിട്ടുള്ളൂ
ആഹ ഈ മാസം രണ്ടാംതിയല്ലേ ജൂണ്
ആഹ ശരി അല്ല ച നന്ന ഒന്ന് വിട്ട് ആയാലേ
ആ എട്ടീസ പത്ത്സൊക്കെ വ്യത്യാസമുള്ള കുട്ടികളുണ്ട് ചെറിയ കുട്ടികള് അെന്താറ അവിടെത്തി കൊറച്ച കഴിയിപ്പം അപ്പ ഇങ്ങനെ എപ്പളാ വരി അപ്പളെ വര എന്നൊക്കെ ചോദിക്കാന്നല്ലാതെ
ആഹ അവന രാവിലൊക്കെ ഒരു കുളിച്ചി മാറ്റിയൊരുഷാറാണല്ലോ നമുക്ക് അങ്ങട് പോകുമ്പോ പേരങ്ങനൊണെങ്കി അങ്ങനെ നിക്കും
ആ പിന്നെ ടീച്ചറ് പതിനൊന്ന് മണിയാകുമ്പോൾ വീഡിയോ വിടും അപ്പ അല്ല സാറിലൊക്ക ഇത്രം പരക്കലും കളർ കൊടുക്കലും
മം അത് ശരി അങ്ങന
അങ്ങനൊക്കെ
അ ശരി
ള ഫസ്റ്റുള്ള കരച്ചില എന്തായാലും ഉണ്ടാവല്ലോ
ആഹ അത് കൊറച്ച് ദിവസം എന്തായാലും ഉണ്ടാവും
ഉം അപ്പൊ ടീച്ചർ പറയും ലീവ് ആക്കാതെ എന്നും കൊണ്ടുവന്നാ മതിന്നാ പ്രശ്നം ഇണ്ടാവൂലറ
നീവാക്കിയാഓലക്ക് മടിയാവോ
ആഹ് അതിപ്പോ എന്ത് മിനിഞ്ഞാന്ന് പോയില്ലല്ലോ
ആഹ ആഹ്
അയി
അത് ശരി ഈ രണ്ടാഴ്ചേന ഞായറും അടുപ്പിച്ച് വന്നൽന്നെ കുട്ടികക്ക് പിന്ന മടേക്കാരം ഷണ്ടാശിനെ അടുപ്പിച്ച് ആ അതന് മീ ഏ
ള ഇപ്പൊ യൂണിഫോമും ടാഗും
ഏ യൂണിഫോം എന്താ മഞ്ഞ കളറാ
ആ മഞ്ഞ കറുപ്പ് ത്രീ ഫോർത്തും ട്രൗസറും പിന്നെ മഞ്ഞ ടീഷർട്ടും
അന്നുനും അങ്ങനെത്തേ മഞ്ഞ ഇവിടായന്നു അതന്നെ ഇനി നല്ല രസേന ആയിന്ന യൂണഫോമ ഇടണ്ടറിയ അന്നു അന്നങ്ങനെനി
ഇപ്പൊ ഞങ്ങൾ വാങ്ങി നോക്കിയില്ലേ വാങ്ങില്ല ജൂലൈ ജൂലൈ മുതൽ ടണംന്ന് പറഞ്ഞ ടീച്ചറ് വാങ്ങണം
യുണിഫോം ഇടായി അഇട്ടലൊക്കെ നല്ല രസ
ആ ഇട്ടാലൊക്കെ രസംണ്ടാവു ഇടാനും നസുഖം ഉണ്ടാവും അങ്ങനത്തെ ശീലല്ലേ ഇടാനും ഊരാനുക്കെ അത് കൊഴപ്പാണ്
ആ അതന്നെ ഉ
അപ്പം അങ്ങനെ വാങ്ങണം നീ പോണം അതിന് എല്ലാരും ഒരു കട പോയി വാങ്ങിയോണ്ടന്നൊക്കെ പറഞ്ഞു ടീച്ചറന്നും നല്ല സീലുള്ള ടൗസർ എന്നത്ണ്ട്ണ്ട് അരോ അവനാന്റെ പോയി വാങ്ങ ഞങ്ങൾ പോവൂ വാങ്ങൂല ഏഹ് ഓരെല്ലാരും പൈസ കൊടുക്കലും പിന്നെ ഓർഡറെയ്യലും
ആ ഏ ഇബടൊക്കെ അങ്ങനെനി നമ്മള് പൈസ കൊടുക്കല്
ആ ടീച്ചർമാർക്ക അല്ലാതെന്നോയിവില്ലല്ലോ.
അത് ശരി. റെഡിയാക്കി
കൂട്ടി. അവനാൻ പോയി വാങ്ങിയാൽ പിന്നെ ആ പ്രശ്നം വരൂലല്ലൊ. ഇത് ഓലെട്ത്ത് പൈസ കൊടുക്കുമ്പോ അത് കൊറെ കൊടുക്കാത്ത പോലും
പിന്നെ അതല്ല, സൈസും സരിയാവൂല. ഓല് ഒരു ഏകദേശം സൈസ് അല്ലേകൊണ്ടരി ഇത് നിളള്ളോ നിളല്ലാത്തോ ഒക്കെ ഉണ്ടാവും.
കു കുട്ട്യളീം കൊണ്ടണ് പോയാ പാകളളത് ഇട്ത്ത് പോരാലൊ.
ഉം
ഇങ്ങനെ ആരും കണിക്ക ഇപ്പോ പോണന്നൊള്ളൂ.
ആഹ് അവർക്ക് ഓളിം കൊണ്ടാണ് പോകണ്ടി വരും.
ഉം അതിനിപ്പ അയിനായിട്ട് ഒരിവസം കൊണ്ടു പോണം നോക്കട്ടെ ഒഴുവ്ള്ള നോമ്പൊക്കെ കയ്യട്ടെ ഇന്ന്ട്ട് ഒരീസം പോണം.
നോമ്പൊക്കണ് കയിഞ്ഞോട്ടെ.
ഉം ഇനി അടുത്ത ഒന്നാ ജൂലൈ മാസം മുതല് ഇടണം പറഞ്ഞ്ണ്, ആദ്യം മുതല്. അപ്പോത്തിനെ വാങ്ങണം.
ആ ശരി.
മുന്നൂറ്റിരുപത് ഉറുപ്പ്യെന്നൊക്കെ പറഞ്ഞ് പോയി വാങ്ങിയോല്
ഏ അത് ശരി. ഒരു കൂട്ടം മത്യല്ലലേ?
ഒരു കൂട്ടം മതി, ആയ്ച്ചേ രണ്ടീസം മതിയല്ലോ. ആഴ്ച്ചേ രണ്ടു ദിവസം ലീ ഏ യൂണി യൂനിഫൊംണ്ടാവുള്ളൂ ബാക്കിള്ളീസം കളറല്ലേ. അയി യൂണി അങ്കണവാടി വേറെ രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങീന് മറ്റ സാധാ പാന്റും കുപ്പായും എപ്പളും ഊരാനും, ഇടാനൊക്കെ എൾപള്ളെ, അങ്കണവാടീന്ന് മൂത്രെയ്ക്കാനൊക്കെണ്ടാവല്ലൊ
ആ
അതിന് എളുപ്പള്ള ഡ്രസ്സ് ഇടണല്ലോ ഏ ഉം ആ ഒന്നുപ്പൊ ആർക്കാ മാണ്ടി. അയ്ന് നേരൂല്ലപ്പൊ അട്ച്ചാനും, കുത്താനും. ആ ഒറ്റൊന്ന്ടൂല വെർതെ വെർതേ നമ്മള് അടിച്ചു അത് കൂട്യേക്ക ആൽമറേലങ്ങനെ വെർതെ നമ്മളെ സമയം വെർതെ കളയാന്നല്ലാതെ, ആ നെലക്ക് വേറെത്തേട്ത്താൽ എന്തേലും കാര്യം
എന്നാ പിന്നേം പറ്റും
ആ ഏതട്ചാലും കണക്കാ. അയ്ലാറെ നല്ല നൂറുപ്പ്യ, ഇരുന്നൂറുപ്പ്യ നല്ല പാന്റും കു കുപായം കിട്ടും
മറ്റേ ഭയങ്കര നമ്മള് കൊറേ ആ എന്ന് ആയിക്കോട്ടെ ശരി.